ഹലോ
ആഹ് കേക്കാമോ
ആഹ കേക്കണ്ട്
ആഹ് എന്തെടുക്കുവാ
എന്താന്ന ഒന്നുല്ല ഇവിടെ ഇരിക്കിൻഡ് വെറുതെരിക്കും ഇണ്ട് മക്കളെങ്ങനെ കാത്തിരിക്ക
ആഹ് ആണോ സ്കൂൾ വിട്ട് വന്നില്ലേ
സ്കൂള് വിട്ട് വന്നിട്ടില്ല
ആഹ് ആഹ് ആണോ എത്രേലൊക്കെയ പഠിക്കുന്നേ
ഒരാൾ അഞ്ചിൽ ഒരാള് മൂന്നില് ഉം സ്കൂൾ ബസ്സ് അല്ല ഓട്ടോ ആണ് ഓട്ടോ
ആഹ് ആഹ ആഹ് ആഹ
എന്താ ഇങ്ങളെ വിശേഷം
വിശേഷം എന്നാ എങ്ങനെയൊക്കെ പോവുന്നു സുഖവായിട്ട് പോവുന്നു ഉ എനിക്ക് ഒരാളെ ഉള്ളൂ എൽ കെ ജിയിലാ പഠിക്കുന്നേ പെൻകുട്ടിയാ ആഹ പ്പ അവള് കൊർച്ച് നേരവായി സ്കൂള് വിട്ട് വന്നിട്ട് അവർക്ക് മൂന്ന് മണിയാവുമ്പോ ബസ് വരുവേ
ആഹ്
ആഹ ന്നിട്ടോ ന്നിട്ട് കഴിക്കാൻ കഴിച്ചിട്ടെ അവിടെ എഴുത്തും ഇതന്നെയാ ഹോംവർക്കൊക്കെയുണ്ട് അതൊക്കെ ഇപ്പോ എഴുതിന്നു എഴുതോ ക്കായിരുന്നു ഉം അപ്പൊ ശരി എന്തോ
ആ അവരെ ഉപ്പല്ലേ ഇവിടെ ഓയ്ച്ച
ആ ഹാ ഹാ ഉം കാപ്പിയൊകെകുടിച്ചോ
ഇല്ല ഞമ്മള് കാപ്പിനോട് കൊറച്ച് വിട്ടിട്ടാ
ഹാ ആണോ ആഹ് ഞാനും പൊതുവെ ഇങ്ങനെ കാപ്പി കുടിക്കാറില്ല എടക്ക്
ആ ഇല്ല ഞമ്മള് കുടിക്കാണെങ്കിൽ കാ പ്പിയെ ഓടിക്കള്ളൂ ചായനോട് വലിയൊരു ഇതില്ല പിന്നെ രാവിലെ മാത്രംആണ് ചായ
ആണോ ആഹാ ഹാ ഹാ ഉം ഉ അങ്ങനെ മഴണ്ടോ അങ്ങോട്ട്
മഴ ഇന്ന് കൊറവാ ഇന്നത്തെ അമ്മക്കനുകൂലായിട്ടുള്ള ഒരു കാലാവസ്തേ
ആഹ് ഹാ ആഹ ഇന്നലെ ഇവിടെ വലുതാഴ ഴിട്ട് മഴ പെയ്തില്ല ചെറുതായിട്ട് ചാറിയൊക്കെ പോയതെ ഒള്ളു ഇന്ന് രാവി ചെറുതായിട്ട് ഇങ്ങനെ തെളിഞ്ഞു പിന്നെ ഇപ്പ എടയ്ക്ക് ഇങ്ങനെ മഴ ചാർന്നു പിന്നെ നി ക്കുന്നുണ്ട ഉം അങ്ങനെ നിക്ക്‌ന്നേ പൊതുവെ വടെ മഴ കുറവാണല്ലോ ജൂൺ മാസം ഇങ്ങനെയല്ലല്ലോ പെയ്ത് ഭയങ്കര ഇതാകണ്ട അല്ലേ ആഹ് ആഹ വീട്ടി വേറെ ആരൊക്കെണ്ട് പിന്നെ
വീട്ടില് മൂന്ന് മക്കളും ഞാനും തന്നെയൊള്ളു
ആണോ ഹസ്ബന്റോ
പിന്നെ അവടെ ഹസ്ബന്ഡ് ജോലിസ്ഥലത്താണ്
ആ പൊറത്താണോ
പുറത്തന്ന അല്ല പൊറത്തൊന്നല്ല നാട്ടിലന്നെണ് ഞമ്മളെ ഇവ്ട്ന്ന് കൊറച്ച് വിട്ടിട്ടൊള്ളുമാത്രം
ഓ ഓ ഓ ആഹ അങ്ങനെല്ലേ ആഹ് ആഹ് ഉം അവിടെ ചക്കയുടെയും മാങ്ങയുടെയും
ആഹ് ചക്ക കഴിഞ്ഞു മാങ്ങ കഴിഞ്ഞു
ആഹ് ഹാ
ഉം ഞങ്ങളെ സീസണൊക്കെ കഴിഞ്ഞു
ആണോ ആ മാങ്ങേത്തവണ കുറവാണ് നമുക്ക് അങ്ങനെ ഇ ആ ആണോ മാങ്ങ ഇത്തവണ കൊറവ നമുക്കങ്ങനെ ചക്ക ഇഷ്ടപോലുണ്ട് ഇന്നോ അതുകൊണ്ട് ഇവിടെ ചക്കയുടെ പരിപാടിയാ
അത് ശരി എന്താ ചക്കണ്ട് ചെയ്യാറ്
ചക്ക ഇവിടെ വേവിക്കും പിന്നെ വറക്കും അതൊക്കെയ ചെയ്യുന്നത് കൂടുതലായിട്ടും ഉം അങ്ങനെയൊക്കെയ ആഹ് അങ്ങനെയൊക്കെള്ള പരിപാടികളാ എനിക്ക് വേവിക്കുന്നതിനേക്കാള് ഇഷ്ടം വറുക്കുന്നാ വർത്തെടുക്കുന്നാതാ
ആഹ്, ആഹ് ശെരി. ആഹ്
പിന്നെ വേറെ എന്നാ ഉണ്ട് വാർത്ത കളൊക്ക്?
കൃഷിയൊക്കെ ഇണ്ടോ അവിടെ?
ആഹ്, ഇവിടെ നമുക്ക് ഏലം, കുരുമുളകു ആണെ കൂടുതലുവെ. ഏലമില്ലേ അതാ ആഹ് കൂടുതലായിട്ടുള്ളത്.
ഉം
അവിടെയോ?
ഇവിടെ തെങ്ങ്, കവിങ്ങ്.
ആഹ് അതൊക്കെയാല്ലേ, ആഹ് ഏലയൊക്കെ ഇപ്പം ആഹ് ഏഹ് എങ്ങനെ വേ ക്കെ വെലക്ക് മേടിക്കോ നിങ്ങള്?
ഞമ്മള് മേടിക്ക് ചെയ്യ്, ആഹ് ഏല എന്തൊക്കെ കാപ്പിയൊക്കെ വേടിക്ക് ചെയ്യാ കുരുമുളക് പിന്നെ നമ്മള വീട്ടില്ണ്ട്. ഉം ഉം.
പ്പ ഒട്ടുമിക്ക എല്ലാട്ത്തും കൊറേശെ ക്കണ്ടല്ലോ ഏല ആണ് അങ്ങനെ വളരാനും ഇതിരൊക്ക പാട്. ആഹ് ആഹ്, ആഹ്. പിന്നെ, വേറെ എന്നാ ഉണ്ട് വീട്ടില് ഏഹ് എന്റെ വീട്ടില് ഉം അച്ഛൻ അച്ഛൻ മരിച്ചുപോയി അമ്മ അനിയനും വല്ല്യമ്മേ ഉള്ളേ, ഹസ്ബന്റവിടെ അമ്മയും ഒരു ഓഹ് പെങ്ങളുണ്ട്, ആൾടെ കല്ല്യാണം കഴിഞ്ഞു. പിന്നെ, കസിന്റമ്മ മാത്രേ ഒള്ളൂ.
ആഹ്, ഉം ഉം ആഹ് ആഹ് അയ് ശെരി ഇവിടെ രണ്ടാള് ഇൻക്കു എളച്ചന്മാരില്ല, പിന്നെ ഉം, അതെന്താ എനിക്ക് ഭർത്താവിനെ ഇമ്മല്ല.
ആഹ് ആഹ് ആഹ് ആഹ്
ഉം ഭർത്താവിന്റെ ഇമ്മ മരിച്ചിട്ട് അഞ്ച് വർഷായി, വാപ്പ മരിച്ചിട്ട് ഒരു വർഷായി. ഇൻ്റെ വാപ്പ മരിച്ചിട്ടും ഒരു വർഷം കഴിഞ്ഞ്.
ആണോ, ആഹ് എന്റെ അച്ഛൻ മരിച്ചിട്ട് മൂന്ന് വർഷമായി. അവ ചേട്ടായിടെ ഒരു
ആഹ്, അഹ് ശെരി, ഉം. ഇന്റ വാപ്പ മരിച്ച് നാല്പ്ത്, നാല്പത് ചടങ്ങ്ന്റെ അന്നാണ് ഇവിടെ ഹെ ഭർത്താവിന്റെ ഭർത്താവിന്റെ ഉപ്പാക്ക് വയ്യാണ്ടായി.
ഓഹ്, ഓഹ്, ഓഹ്, ഓഹ്.
പിന്നെ അവര് മരിച്ച് അല്ല അവര്ക്ക് നാ ല് മാസം അങ്ങനെ വയ്യാണ്ട് കെടന്നു. നാല് മാസം കഴിഞ്ഞപ്പോ അങ്ങനെ മരിച്ചു.
ഓഹ്, ഓഹ്, ഓഹ്, ഓഹ് ഉം അവിടെ വെള്ളത്തിനൊക്കെ എങ്ങനാ? നമുക്ക് കിണറോ ബോർവെല്ലാ അങ്ങനെ എന്തേലു ആണോ? ആഹ് ആഹ് ആഹ്.
ഉം
ആഹ്, ആഹ് ഇവിടെ അതെ ഇവിടെ ഇവിടെ കെണറും കൊളവും ഉണ്ടേ അപ്പം നല്ല വെയില് ക്കായപ്പഴ്ത്തേക്കും ഏഹ് കൊളം വറ്റിയെ ഏഹ് കെണറ് വറ്റിപ്പോവും, അപ്പോ പിന്നെ കൊളം പിന്നെ തേഗി ശെരിയാക്കി എട് ത്ത് അതാ കുടിക്കാനൊക്കെ ഉപയോഗിച്ചോണ്ടിരി
ആഹ് ശെരി ഇവിടെ പിന്നെ കെണറാണ് ഇവിടെ കെണറ് ഞമ്മക്ക് ഇഷ്ടംപോല വെള്ളണ്ട് പത്ത് പതിനൊന്നര റിങ്ങ് വെള്ളണ്ടാരുന്നു മ്മക്ക് ഉം പിന്നെ ആഹ് എന്താ പിന്നെ കെണറും ഒണ്ട് എന്താണ് കൊളോണ്ട് എന്താ കൊളം പിന്നെ ഞമ്മള് കാലത്ത് എപ്പഴെങ്കിലും ഒക്ക കുളിക്കാനോ അങ്ങനെയൊക്കെ എറങ്ങുള്ളു
ആണല്ലേ ആഹ് ഹാ ആഹ് ഇത് കൊളംന്ന് പറഞ്ഞാ അത്യാവശ്യം നമുക്കിങ്ങനെ നമ്മുടെ നമ്മുടെ വെള്ള ആവശ്യ ത്തിന് മാത്രോ ഉള്ളതേ ഉള്ളൂ ഇങ്ങനെ കല്ലൊക്കെ കെട്ടി സെറ്റ് ചെയ്തെടുത്തേക്ക്ന്നാ അത് വേറെ ആരും അങ്ങനെ ഉപയോഗിക്കില്ല നമ്മടെ വീട്ടുകാർക്ക് വേണ്ടീട്ട് മാത്ര ഉള്ളാ
ആയ് ശരി ഇവിടെ നമ്മുടെ വീട്ടര് ക്ക് മാത്രം വേണ്ടിട്ടെന്നെയാണ് വല്ല്യോരു രണ്ട് കൊളങ്ങളുണ്ട് പിന്നെ കൊളത്ക് ഇപ്പാരു ങ്ങനെ അങ്ങട് എറങ്ങാറില്ല കെണറ്റിൽ ഇഷ്ടം പോലെ വെള്ളണ്ടല്ലോ
വെള്ളം ഒള്ളോണ്ട് അ വെയിലൊക്കെ അയൊരു ഉണ്ടോ വെള്ളം ഉണ്ടോ ഇപ്പോ
ഓ വെയിലൊക്കെ ആയതും വെള്ളണ്ട് ഇഷ്ടം പോലെ വെള്ളണ്ട് ഞങ്ങള് മൂന്ന് വീ പിന്നെ
മൂന്ന്
മൂന്ന് വീട്ടുകാര് എടുക്കണണ്ട് ഒരു കിണർന്ന് വെള്ളം
ആണോ ന്ന അപ്പൊ നമ്മുടെ സ്വന്ത അല്ലേ അതോ മൊത്തത്തി പൊതുവെ
അല്ല നമ്മുടെ എളേച്ചന്മാരും നമ്മുടെയും സ്വന്തം തന്നെയാണ് ഉം ബന്ധള്ളോരാ ആഹ് ഭർത്താവിന്റെ അനിയന്മാരാണ് രണ്ടാളും
ഓഹോ ഹോ ഹോ ഹോ അങ്ങനെ ഉം ആഹ് ഉം വിരാ വെച്ച് ചോറിന് കറിയൊക്കെ
ചിക്കൻണ്ടായിര്ന്ന് മീൻ ഒക്കെപ്പ ട്രോളിങല്ലേ
ആണോ ഇവിടെ ഇപ്പൊ അത്യാവശ്യം മീനൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട് വിലക്കുറവ്
പറഞ്ഞിട്ടുണ്ടായിരുന്നു
ആണോ ആഹ് ഇവിടെപ്പൊ എഹ് ഇന്നലെയൊക്കെയാണെല് അത്യാവശ്യം നല്ലോണം മീന് ഉണ്ടായിരുന്നു
ആഹ് ഹ ഹാ അഹ് ശരി
ഉം ഉം അയിനി ഇപ്പ പതിയെ മാറുമായിരി ക്കു അതുകൊണ്ടന്നാ ട്രോളിംഗ് ആയോണ്ട് ചിക്കനും ബീഫിനും ഒക്കെ നല്ലോണം വില കൂടി
വെല ആഹ്
അതെ അതെ ഉം
വേറെ എന്തെങ്കിലും ചെയ്യണ്ടോ
ഉം ന്തോ
വേറെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോന്ന്
ഞാനോ ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട് ഞാൻ ഫിനാൻസിലാ
ആഹ് അഹ് ശരി
ആഹ് അപ്പൊ ഇന്ന് പോയില ഇന്ന് ലീവായിരുന്നേ അപ്പൊ ഉം നമ്മള് വർക്കയ്യുന്നുണ്ടോ എന്തേലും
ഉം ഏഹ് നമ്മളൊരു ചെറിയ നമ്മള് ചെറുതായിട്ടൊരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഉണ്ട്. പിന്നെപ്പോ ഒരു രണ്ട് മൂന്ന് മാസായിട്ട് ഒരു യു ട്യൂബ് തുടങ്ങിയിട്ടുണ്ട്
ആഹ് ഹാ അതെ അതെ അപ്പൊ ഇൻകം വല്ലോ കിട്ടാൻ തുടങ്ങിയോ യൂട്യൂബിൽന്ന്
ഇല്ല യൂട്യൂബ് ഇപ്പ മൂന്ന് മാസം ആയിട്ടുള്ളു തുടങ്ങീട്ട്
ആണോ അവിടെ അത് എന്തോ ഡെയിലി വ്ലോഗ്സ് ആണോ
അങ്ങനെയല്ല ഞമ്മള് ഒന്നരാടം രണ്ടീസം കൂടുമ്പോ സ്റ്റോറി അതുപോലെ അമ്മള് കുക്കിങ്ങിന്റെയാണ് ഇടണ്ടേ
ആഹ് കുക്കിംഗ് ഒക്കെ ആയിട്ട്ള്ളെയല്ലേ
ചെറിയ മോട്ടിവേഷൻ സ്റ്റോറി കുക്കിങ്ങും രണ്ടുംപാടെ എട കലർത്തിയിട്ടാ ഇടല് ഉം അങ്ങനെ ആകുമ്പോ എന്താ ആളുകൾ ആഹ് അതാണെ എന്തെങ്കിലൊക്കെ ചെയ്യുന്ന ഉം അതെ
ആഹ് കുട്ടികളൊക്കെ എത്രേലാ പഠിക്കുന്നേ?
മക്കള് ഒരാള് അഞ്ചാം ക്ലാസ്സിൽ പഠിക്ക്‌ണ് ഒരാള് മൂന്നാം ക്ലാസ്സിൽ പഠിക്കണു
ആഹ്
ഉം
ആഹ് രണ്ടു പേരേ ഒള്ളല്ലേ
അല്ലാ മൂന്നാള്ണ്ട് ചെറിയാള് ചെ രണ്ടര വയസ്സായിട്ടോള്ളു
ആഹ് കുഞ്ഞാളാ ആഹ് ആഹ് ആഹ് അപ്പൊ അംഗനവാടീലൊന്നും വിടുന്നില്ലേ അതോ
ഇല്ലാ രണ്ടര വയസ്സായിറ്റല്ലേ ഇള്ളൂ ആഹ് അപ്പൊ പിന്നെ വിടല് തൊടങ്ങിയിറ്റില്ലാ
ആള് ഫുഡ് ഒക്കെ കഴിച്ചോളുവോ അപ്പോ
ആളെന്നെ ത എല്ലാന്നും തനിയെ ചെയ്യും ആൾക്ക് പറ്റും പോലെ ഇള്ളതൊക്കെ ആള് കഴിക്കലും എല്ലാം അങ്ങനെ മൂന്ന് പെൺകുട്ടികള്
ആഹ് മൂന്നു പേര് പെൺകുട്ടികളാ ആഹ് ആഹ് ആഹ്
എന്തോ ഭർത്താവ് ഇവിടെ ഹി ഹിറ്റാച്ചി ഓടിക്കുവാ ഹിറ്റ് ഹിറ്റാച്ചി ഇല്ലേ നമ്മക്ക് വണ്ടി ഒണ്ടപ്പം അപ്പോ ഓടിക്കും ഉം അതിന്റെ വർക്കൊക്കെയാ ഉം ആഹ് പിന്നെ ആഹാരവൊക്കെ കഴിച്ചോളുവോ ഓള് കുഞ്ഞ്
ഓഹ് ആഹാരൊക്കെ കഴിക്കും ചെല ടൈമിലൊരു വാശിയാ
ആഹ് ആഹ്
ചെലെ ടൈമില് ഓരോ വാശി പറയാ അവക്ക് ഓരോ തോന്നലാണ് ചെറിയ മക്കളെയൊക്കെ സ്വഭാവം അതാ തോന്നണണ്ട് എനി
അതെ അതെ അതെ ഇവിടെ അതെ തോന്നും ചെലപ്പോ ഇന്ന് ഈ ഇന്ന സാധനം ഇഷ്ട്ടവാന്ന് പറയും അതപ് അപ്പഴേ കാണത്തുള്ളൂ പിന്നെ വേണ്ടാ പിന്നെ നിർബന്ധിച്ച് സോ പൊതുവെ ആള് വ സ്വന്തമായിട്ട് ഒള്ള കഴിപ്പ് കൊറവ നമ്മള് വാരി കൊടുത്ത് കൊടുത്ത് കൊടുത്ത് സ്കൂളിലും അതുകൊണ്ട് ഇത് ഇതായിരിക്കും പിന്നെ ആകെ രാത് രാവിലെയും വൈയിട്ടും കഴിക്കുന്നേന്റെ ഒര് ഇതേ ഒള്ളൂ ഉം അത് നമ് വാരി കൊടുക്കുന്ന കൊണ്ട് ഇച്ചിരി എന്തേലും അകത്ത് ചെല്ലും സ്വന്തവായിട്ട് കഴിക്കാൻ പറഞ്ഞാ ഇച്ചിരി കഴിക്കും പിന്നെ അത് മൊത്തോം
ആഹ് അതെ ഉം ഉം ഇവിടേം ഇങ്ങനെ തന്നെ ഇവിടെ തോന്നിയ പോലെയാണെ അവിടെ പിന്നെ സ്വന്തായിട്ട് മുന്നില് മുന്നില് വെച്ച് കൊടുക്കണം ആൾക്ക് ആള് ഒറ്റ് ഒരു വയസ്സ് ഒന്നര വയസ്സൊക്കെ ആയപ് ഇപ്പ തന്നെ ആൾക്ക് സ്വന്തായിട്ട് കിട്ടണം കാരണം താത്താര് ഇങ്ങനെ ഒറ്റക്ക് കഴിക്കണ കാണുമ്പോ
ആഹ് അതുകൊണ്ട് ആഹ് അങ്ങനെ. ആല്ലേ വഴക്കൊക്കെ രാത്രി കിടന്ന് ഉറങ്ങിക്കോളൂ ഉറങ്ങാനൊക്കെ പ്രശ്ന ഉണ്ടോ പകല്‍ ഒറക്കമോ രാത്രി എങ്ങനാ
ഏയ് രാത്രി നമ്മള എപ്പഴാണോ കിടക്കണ ആ സമയത്തേ കിടക്കുള്ളു
ആ ഇത് അങ്ങനെ എണീക്കുന്നത് എന്റെ കൊച്ചു അതെ അവള് നമ്മൾ ഉറങ്ങുന്നത് വേണ നേരത്തെ ഉറങ്ങും എഴുന്നേക്കുന്നത് ഞാൻ എണീക്കുന്നത് കണ്ടാ അപ്പൊ ചാടി എണി
ആഹ ഇവിടെ പിന്നെ എണീക്കല് വഴകിട്ടാണ് കിടക്കല് ഞാൻ എപ്പോഴാണോ കിടക്ക വെച്ചാ അപ്പ കിടക്കും അത് ചിലപ്പോം നേരത്തെ കിടന്ന് നേരത്തെ കിടക്കും വഴുകി കിടന്ന് വഴുകി കടക്കും പക്ഷെ ആള എണ്ണീക്കല വഴുകി വഴകിട്ടാണ്
ആഹ് ഇവിടെ അങ്ങനെ നമ്മൾ എണീക്കുന്ന കൂടെ എണീറ്റിങ് പോരും ആഹ് എന്നാ ശരിയ ഞാ പിന്നെ വിളിക്കാം കേട്ടോ
ആഹ് ശരി ശരി